അല്ലടാ പറാ ഞാനിവിടെ വെറുതെ ഇരിക്കുവായിരുന്നു
ഉം
ആഹ് നീ എന്തെടുക്കായിരുന്നു
ഞാനു ഇവിടെങ്ങനെ വെറുതെ ഇരിക്കു വേറെ ആരും ഇല്ലല്ലോ അപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പം വിചാരിച്ച് ഒന്ന് വിളിക്കാം
ആഹ് പറ പിന്നെ എന്തോണ്ട്
ഓഹ് ഇങ്ങനെയൊക്കെ അങ്
ചായ കുടിയൊക്കെ കഴിഞ്ഞോ നിന്റെ ആണോ ആ ഇവിടെയും കഴിഞ്ഞു ആഹ
എല്ലാം ജോലിയെല്ലാം ഒതുങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു.
ആഹ ഞാനാന്നെങ്കിലെ ഇന്നാണെങ്കിൽ പുറത്ത് പോയായിരുന്നു. കേട്ടോ എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് സാധനം വാങ്ങാനുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊടിമീശ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കൊറെ പേരെടുക്കാൽ ചോദിച്ച് എന്തോ ചെയ്യണം അപ്പം പറഞ്ഞ് കസ്തൂരി മഞ്ഞൾ തേ ചമാറു എന്ന് പറയും.
അതെല്ലാരും പറയുന്നു. കസ്തൂരി മഞ്ഞൾ തേഴ്ച്ചാ മാറും പിന്നെ അല്ലെങ്കില്‍ കടല മാവ് കടലമാവും തൈരും കൂടി മിക്സ് ചെയ്ത് തേച്ചാലും മാറുംന്ന് തോന്നുന്നു.
ഞൻ എന്തോന്ന് അറിയാവോ വീറ്റന്ന് പറയും. പറയുന്നൊരു ക്രീമുണ്ട്. അത് വാങ്ങിയടാ
ആഹ എന്നിട്ട്
അത് വാങ്ങിച്ച് ഞാൻ തേച്ച് തേച്ച്ട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് അതിനകത്തൊരു സംഭവമുണ്ട്. ഇങ്ങനെ ഷേവിങ് സെറ്റ് പോലെ അതിങ്ങനെ ഇങ്ങനെ വടിച്ചെടുക്കുന്ന അപ്പം ഞാനത് അത് ഉപയോ അതൊന്ന് ഉപയോഗിച്ചപ്പോ മൊത്തോണം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുത്തു. പോയി അത് പോയി. പക്ഷെ എല്ലാരും പറയുന്നത് ഉപയോഗിച്ചുകൂടാ കൊഴപ്പാണെന്ന്.
ആഹ് എന്താ എന്തെങ്കിലും സൈഡ് എഫക്ട് വരുവോ?
ഓ ഇണ്ടോന്ന് അറിയാൻ വയ്യേടാ.
എ ഐക്ക്ത്ത് ഒന്ന് അതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കാതത്ത് എന്താ?
ഞാൻ ചാറ്റ് ജിപിടി കയറിയപ്പോ ചാറ്റ് ജിപിടി വന്നത് മുഖത്ത് ഉപയോഗിച്ചൂടാ. എന്നാ പക്ഷെ ആ ഞാനൊരു കൂട്ടുകാരിയുടെ അടുത്ത് ചോദിച്ചപ്പോള്‍ അവൾ പറഞ്ഞു കൊഴപ്പമൊന്നുമില്ലടി എന്താ നമ്മള് തേച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അങ് തുടച്ച്ച് കളയത്തില്ലയോന്ന് ഞാനാണെങ്കിൽ താടിയിലും മീശ കവിളിലും എല്ലാം അങ്ങ് തേച്ചു കൊടുത്ത്
എപ്പഴാ തേച്ചെ
അതൊരു അഞ്ച് മണി സമയം നാലരയൊക്കെ ആയപ്പം
വല്ല സൈഡ് എഫക്റ്റ്ല്ലാം തോന്നിയ ഇപ്പം
അല്ല എനിക്കൊന്നും തോന്നുന്നില്ല ചെറു ചിലോ തിണർത്തോ അങ്ങനെന്നും കാണുന്നില്ല
അപ്പം കൊഴപ്പമില്ല എന്തായാലും നാളെയും കൂടെ നോക്ക്
ആ
പിന്നെ ഇത് മുഖത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ എവിടെ ഉപയോഗിക്കുന്നതാന്നിത് കയ്യിലോ വല്ലോ ഉപയോഗിക്കുന്നതാണോ
ആ നമ്മളല്ലാതെ നമ്മുടെ ശരീരത്തൊക്കെ ഉള്ള ഇത് കളയാൻ വേണ്ടിയിട്ട് മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ലെന്നാ എന്ത് ചെയ്യുവ
പിന്നെയും എനിക്ക് വന്ന കസ്തൂരി മഞ്ഞളായിരിക്കും നല്ലത്.
ആ ഇത് ഉപയോഗിച്ചിട്ട് കസ്തൂരിമഞ്ഞൾ തേച് കസ്തൂരിമഞ്ഞൾാണെങ്കിൽ നമ്മുടെ മുഖ.. തെല്ലാം പെട്ടെന്ന് തതിണുർക്കും.
അലർജി ഉണ്ടോ കസ്തൂരി മഞ്ഞൾ പറ്റത്തില്ലേ.
പറ്റത്തില്ല പറ്റത്തില്ല അത് ആർക്കാണെങ്കിലും കസ്തൂരി മഞ്ഞൾ പറ്റത്തില്ല ചിലർക്ക് അത് പിടിക്ക..
ഞാനിതുവരെ അങ്ങനെ ഇട്ടിട്ടില്ലതൊന്നും. പിന്നെ കസ്തൂരിമഞ് ചിലത്. കസ്തൂരി മഞ്ഞൾ ഇടുവാവാണെങ്കും ഈ കളർങ്ങ് ഈ മഞ്ഞിപ്പ അങ്ങ് നന്നായിട്ട്. ഉ
ഉം ഞങ്ങളടെ ഞാനാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോ. കിഴ കേ വീട്ടില് ഞാൻ ന്ന്അവർക്ക് ഒരുപാട് കൃഷിയുണ്ട് അവരുടെ ചുറ്റിനും കൃഷിയാ. എല്ലാ മരങ്ങളും കൊണ്ട് ഒരുപാട് കൃഷിയുണ്ട് അപ്പൊ ഞാൻ എവിടുുന്നുണ്ട ഇെ വിളിച്ച ചോച്ചവിടെ കസ്തൂരിമങ്ങൾ ഉണ്ടന്ന്. അപ്പൊ അവര് ഒരു കക്ഷണം കൊണ്ട.. ന്ന ഒരു കഷ്ണം ഒന്നും നമുക്ക് പോരാ അപ്പൊ അവര് പറഞ്ഞ ഇത വെള്ള കളറിലൊ.. സൂരുമനലമാണോ ഒന്നും ഇല്ല അവർ അത് അവര് എന്ത് വാ. ഏതോ ഇതില് കണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങാണ്ട് കണ്ട്. ആ വരുത്തിയതാണെന്നത്.
ഓ
അവര് ഒരുമൂട് തന്നേ ഞാൻ എന്ത് ചെയ്തു അതുകണ്ടന്ന് വീട്ടിന്റെ അപ്പുറത്ത് കുഴിച്ചു വെച്ച്. ഉം ആഹ അത ഞാൻ വിചാരിച്ചച്ച് അങ്ങനെ അത് കിളിക്കുകണെന്നുണ്ട അവര് മുഖത്ത് തേക്കാൻതന്നതാ. അത് മുഖത്ത് നോക്കിയപ്പോ ഒത്തവണം അതിരിക്കുന്നില്ല. ആ എിക്കാണെങ്കിൽ എന്തോ ഒരു ഇത് ഞാനെന്തോ ഇ വീടിന്റെ സൈഡിൽ കുഴിച്ചച്ച് വെച്ചു കാരണം കൊറെ ആൾ കഴിയുമ്പോ. പടർന്ന് കളിക്കുമ്പോ നമുക്കത് ലാഭം അല്ലേ അവരത് എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാ.
നമ്മളെ അങ്ങാടിക്കള കൊണ്ട് കൊടുത്താലും നമുക്ക് പൈസ കിട്ടുവല്ലോ.
ആ നല്ലയ എൻറെ പഴയ വീട്ടിലാണെങ്കി വീടിന്റെ പുറവശം മൊത്തം. നല്ല അടിപൊളി കസ്തൂരിമഞ്ഞളിന്റെ അത് ഒരു മൂട് എന്തോ വന്നതാ പക്ഷെ പടർന്ന് പിടിിച്ചച്ച് പിടി.. പി പിിച്ച പിച്ചച്ച് മൊത്തത്തി കസ്തൂരി മഞ്ഞളായി അങ്ങനെ..
തിരക്കണം കടയിലൊക്കെ തിരക്കാമെങ്കിലേ ഇത് നല്ല രീതി ആൾക്കർ എടു.. നിക്കുന്നവരുണ്ട് ഇത്
ആണോ
ഇപ്പൊ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാലൊരു.. എന്തോ ഒരു പയറിന്റത്.
ആഹ
എന്തോ ഒരു നീളം പയർ പോലത്തെെയ അതേഈ പോച്ച പോലെ പഴർന്ന പിടിക്കുന്നു ഈ അയ്യങ്ങളിലൊക്കെ. നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല കറി കഴിക്കാൻ എന്തല്ല ഈ. ഗർഭിണികൾ കാണ്ട് അത് ഉണക്കി അതെന്തോ പൊടി എന്തോ ചെയ്യുന്നാ. അതണ്ട് അങ്ങാട കടയിൽ ഒരു കിലോയ്ക്കാണ്ട് ആയിരത്തി സംതിങ് രൂപയാണ്ട.
ആനോ
ഇത്രയും രൂപയൊക്കെ വണ്ടോ പക്ഷെ അത് ഒരു കിലോ കിട്ടണമെങ്കിൽ നമ്മള് നല്ല രീതിയിൽ മെനക്കെടണം.
ആണ
കിഴങ്ങല്ലേത് ഒരു സൈസ് പയറാ.
ഓ ഞാൻ വിചാരിച് മറ്റേ ശതാാവ കിഴങ്ങായിരിക്കുവന്ന്. ആ ശതാവിക്കിഴങ്ങ് ഗർഭിണി ആായിട്ടിരിക്കുമ്പം. അത് പുട്ടെന്തോ ഉണ്ടാക്ക പുട്ടുണ്ടാക്കുവോ അങ്ങനെ എന്തോ ചെയ്യത്തില്ലേ ശതാാവരി അരച്ച്. ഉ
അരച്ചെന്തോ ചെയ്യും എനിക്കറിഞ്ഞോളൂ ഞാാന് ഇങ്ങനെ കിഴങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കിഴ ഇങ്ങനെ അവടെ വീട്ടിലൊക്കെ ഇങ്ങനെ പിഴുതെടുത്ത് ഇങ്ങനരു നീളം നീള് നീണ്ടിരിക്കുന്ന ഒരു വള്ളി പോലെ കിഴങ്ങ അതിന്റെ അത് അതെന്തൊക്കെയ ചെയ്തെടുക്കും ഇവര്. നമ്മക്കൊന്ന് എനിക്കിതൊന്നിനെ പറ്റിയൊന്നും അറിഞ്ഞുടാ പണ്ടത്തെ ആൾക്കാരൊക്കെല്ലേ
ആ എനിക്കും അറിയത്തില്ലടാ എനിക്കും അറിയത്തില്ല ഞങ്ങളാണെങ്കിൽ ശതാവരിക്കിഴ ങ്ങ് ഞാൻ കഴിച്ചിട്ടില്ലേട്ടോ ഇതൊന്നു ഞാൻ പ്രസവിച്ച സമയത്ത് ഞാൻ ഇമാതിരി സാധനങ്ങളൊന്നും കഴിച്ചി
ഞാൻ പിരീഡ്സ് ആദ്യട്ട് ആർത്തവയ സമയത്ത് പോലും ഇങ്ങനത്തെ ആയുർവേദ സാധനം ഒന്നും ഞാൻ അരിഷ്ടമൊക്കെ കഴിക്കുമെങ്കിലും ചിലര് അറയും മറ്റേ ഈ നോച്ചിയിലല്ലേ
ആ നെച്ചി നെച്ചി നെച്ചി
ആ നെച്ചില അതൊ ആ അതൊക്കെ പുട്ടുണ്ടാക്കിയും കുറുക്കിയും
ഓ എന്റെ ചേച്ചി എനിക്ക് അപ്പച്ചി കൊടുക്കുമായിരുന്നു പക്ഷെ എനിക്ക് എന്റെ അമ്മ തന്നിട്ടുമില്ല തന്നാൽ ഞാനിട്ട് കഴിക്കത്തുമില്ല
എനിക്കിഷ്ടല്ല ആ ഒരു വെട്ടം ഇല്ല കൊടങ്ങല് കുറുക്കി തന്നായിരുന്നു ഒരു സ്പൂൺ പോലും ഞാൻ കഴിച്ച എനിക്ക് നമുക്ക് ചെലത് കാണുമ്പോ കഴിക്കാൻ തോന്നത്തില്ലല്ലോ
ആ എനിക്കും ഇഷ്ടല്ലടാ ഞാനും കഴിക്കും
ചിലവരു പറയും പച്ചമുട്ടക്കാത് വെളി എണ്ണ ഒഴിച്ച് കൊടുക്കു
അയ്യോ അത് ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്കാന്നേ പച്ചമുട്ട അത് ഞാൻ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴ നമുക്ക് അറിഞ്ഞൂടല്ലേ ഇപ്പോഴെങ്ങാണം തന്നെങ്കിൽ അത് ഞാൻ അമ്മടെ അമ്മടെ വായി തന്നെ ഒഴിച്ചു കൊടുത്തെനെ കാരണം വെച്ചാ എനിക്കന്നും ഇ ടല്ല ഞാൻ എനിക്കാണെങ്കിൽ അമ്മ ഇതുപോലെ എല്ലാരും അപ്പച്ചിമാരു പറഞ്ഞ് അങ്ങനെ കൊടുക്കണന്ന് കഷ്ടം ഞങ്ങളടാമ്മ അപ്പ തന്നെ മറ്റേ ഇത് നമ്മുടെ എന്തുവാ പച്ചെണ്ണയോ എള്ളണ്ണയോ ആ പച്ചണ്ണ ഉം നല്ലെണ്ണക്കാത്ത് ഇത് മൊട്ട പൊട്ടിച്ചൊഴിച്ച് അയ്യോ എന്റെ ദൈ വമേ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അമ്മ ഇതെനിക്ക് തന്നു ഞാൻ ഒരു കവള് കുടിച്ചിട്ട് ഛർദ്ദിച്ചു പിന്നെ എനിക്ക് ആ ഇന്നും ഇന്ന് നിമിഷവും എനിക്ക് അങ്ങനെ പച്ചെണ്ണയുടെ മണം കേട്ട കഴിഞ്ഞാൽ ആദ്യം എനിക്ക് മുട്ടയും ഇത് ഓർമ്മ വരുന്നത്
ആ എന്തായാലും എന്റെ അമ്മത് നന്നില്ല ഞാൻ മൊട്ട വാട്ടിയൽ എത്ര വേണേലും ഞാൻ കുടിക്കും
ഉം അയ്യോ അ അത് നമക്ക് കുടിക്കാൻ പറ്റാത്തതേയില്ല പച്ച മോട്ട പച്ചെണ്ണൽ ഒഴിച്ച് ഉം ഇതുപോലെ എന്റെ അനിയത്തി ഇതുപോലെ ആയപ്പം ഞങ്ങളുടെ അമ്മ ഓ ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടറെടുത്ത് പറഞ്ഞു ഇതുപോലെ അപ്പൊ ഡോക്ടർ ഇതൊക്കെ ആ ആരാടോ നിങ്ങളോട് പറഞ്ഞ
അന്ന് അന്ന് ഇപ്പോഴത്തെ പ്രായം ചെന്ന ഓരോരുത്തരുടെ കുഞ്ഞുങ്ങള് തന്നെ നമ്മളിപ്പം പണ്ടത്തെ ആൾക്കാര് ചെയ്തത് ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ കുഞ്ഞുങ്ങളെ
അയ്യോ പൊടിക്കുഞ്ഞുങ്ങളുടെ ആ പൊടിക്കുഞ്ഞുങ്ങളുടെ പണ്ട് മൂക്കി പിടിക്കുന്ന്. പിരികത്ത് പിടിക്കുന്നു. എന്തെല്ലാം ചെയ്യുന്നു അങ്ങനെ ഒന്നും ചെയ്യരുതെന്നാ. പക്ഷെ എന്നാ ചോദിക്കും നമ്മക്ക് ആഹ് എന്നാ ചോദിക്കും എന്നാ ചോയിക്കും നമ്മളെ ഇതൊക്കെ ചെയ്തതാ പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ചെയ്തൂടന്നാണ്.
ആഹ് ഇപ്പം ചെയ്തുകൂടാ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കടത്തി ആഹാരം കൊടുത്തുകൂടാ,
ഓഹ് നമ്മള് യൂട്യൂബിലോക്കെ കണ്ടിട്ടുണ്ടോ ഓരോ അമ്മമാര് ഇത്തിരി ഇല്ലാത്ത പിള്ളേർക്ക് അപ്പൊ മൂന്ന് മക്കള ക്കൊണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് എന്തുവാ വ അങ്ങോട്ടൊ ക്കൊള്ള ആൾക്കാര് എന്തുവാ കുഞ്ഞുങ്ങളെ കെ കെടത്തിയിട്ട് കുറുക്ക് പാത്രോ പാൽ പാൽ കുപ്പിയെ കൊണ്ട്ന്ന് വായിക്കാത്ത് വെച്ച് കൊടുത്തിട്ട് അവരങ്ങ് പോകും അയ്യോ നമ്മളെ ക്കെ നമ്മുടെ കുഞ്ഞുങ്ങക്ക് പത്ത് പേരാ ആഹാരം കൊടുക്കാൻ നിക്കുന്നേ. നമ്മുടെ അമ്മ കാണും, നമ്മുടെ വീട്ടിൽ ബന്ധുക്കളുണ്ടേ അവര് കാണും, നമ്മക്ക് അനി യൻ ഇളയത്തുങ്ങൾ ഉണ്ടെങ്കിൽ അവര് കാണും, അവരെല്ലാം കൂടി വന്നിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അത് നമ്മള് എങ്ങനെ ഇങ്ങനെ പയ്യെയിരുത്തി കൊടുത്ത് പുറത്ത് ത ട്ടി ഇച്ചിരി വീതം കൊടുക്കും ഇവര് ഇവര് ഇവര് കൈയ്യി കൊടുക്കുന്നേം കാണാം ഇവരൊറ്റ വിടിയില് വിടുകേം ചെയ്യും. ആഹ്
പക്ഷെ ഏഹ് ഇപ്പൊ ഓരോന്നും ഇങ്ങനെ കാണി വീഡിയോസ് കാണുമ്പോ ദൈവമേ ഇതൊക്കെ നമ്മുടെ അമ്മമാര് നമ്മുക്ക് ചെയ്യ നമ്മടെ അമ്മാമാര് നമ്മുക്ക് ചെയ്തതല്ലേ? ഇപ്പ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് ചെയ്തുകൂടാന്നൊക്കെ പറയുമ്പോം, ഇവരോട് അം അം അമ്മാമാരോടൊന്നും ഇതൊന്ന് പറഞ്ഞാലൊന്നും അവര് വ് സമ്മതിച്ച് ത
അവര് സമ്മയിച്ചു തരുത്തോന്നില്ല
ആറു മാസം കഴിയാതെ സോ ഇങ്ങനെ ആഹാരം കുറുക്കൊന്നും കൊടുക്കരുത്.
കഴിയാ
അതുവരെ അങ്ങനെ അവര് ഇപ്പഴത്ത ഉള്ളവര് ആരെങ്കിലും സമ്മതിക്കോ അതൊക്കെ പണ്ടത്ത അമ്മമാര് എല്ലാം. കുഞ്ഞിനു വെശക്കും കുഞ്ഞിനു വെശക്കൂന്നും പറഞ്ഞ് -
ആന്ന് എന്റെ മോളാണെങ്കി ഈ മറ്റേ പൊടിയൊക്കെ കലക്കി- കൊടുക്കത്തില്ലേ കുഞ്ഞു പുള്ളാർക്ക് അങ്ങനൊന്നും അവള് കുടിച്ചിട്ടേ ഇല്ല- അവൾക്ക് ഞാൻ പ ആഹ് കൊടുത്തിട്ട് അവള് കുടിക്കത്തില്ല അവള് കരയും- അവളാ ഇത് കൊടുക്കുമ്പഴ്ത്തേക്കും- ഇത്തിരി ഇല്ലാത്ത പ്രായത്തി പോലും അവള് സൈഡിക്കുടെ തുപ്പിയിട്ടുണ്ടത്- ആഹ് സത്യം കാരണം ചില പിള്ളേർക്ക് അതിന്റെ രുചി പറ്റത് ത്തില്ല അമ്മ പാല് കൊടുക്ക്ക തന്നെ വേണം ആഹ് -
ചെലര് പിന്നതങ്ങ് ശീലിപ്പിക്കും അതങ്ങ് പാല് ഇല്ലാത്തവരെ - പാലില്ലാത്തവർക്കൊക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റ്
ആഹ് പിന്നെ പലില്ലാത്തവര് ജനിക്കുമ്പോ തൊട്ടേ ഇത് കൊടുത്ത് കൊടുത്ത്- പുള്ളാർക്ക് അതാണ് അതിൻ്റെ രുചി അറിയാവുന്നോണ്ട്- കുഞ്ഞിന് ഇത് അറിഞ്ഞൂടാ അപ്പൊ കുഞ്ഞുങ്ങളതങ്ങ് എന്ത് പാലാന്ന് പറഞ്ഞ് കഴിക്കും- പക്ഷെ അല്ലാത്ത പുള്ളാരിന് എന്ത് ചെല പുള്ളാര് എന്നാലും കഴിക്കും എന്റെ മോള് ക കഴിക്കത്തേ ഇല്ലാര്ന്ന് അയ്യോ ആഹ് - ഭയങ്കര പാടായിരുന്നു കഴിക്കാനായിട്ട് നീ ചോറൊക്കെ കഴിച്ചോ? ചോറ് കഴിക്കാൻ നേരത്തെ കഴിക്കുവോ ആന്നോ-
ഉം ശരിയെന്നാ ചെയ്യ് ക രാത്രിയിലേക്ക്ഒര് ഇച്ചി - കറി ഒന്ന് വെക്കണം-
വെയ്ക്കവാന്നോ-
ആഹ് ഉച്ചക്കത്തേക്ക് കറി തീർന്ന്പോയ് അപ്പൊ ഒന്നും കൂടെ വെക്കണം-
ആഹ് ശരി ശരി ശെരിയടാ ശെരി ആ എടക്ക് വിളിക്ക് ശരി- ആഹ് -